എന്തക്കടാ വർ
എല്ല വർത്താനം എന്തൊക്കെണ്ട് വർത്താനം
നല്ല വർത്താനം എന്താ പണി.
എത്ത ഒര് പണീല്ല. ഞാനേ ചെറ ഒരു ഹോസ്പിറ്റൽ കേസിന് പോയതാ.
ഏഹ്, ആർക്കാ ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് എന്താ പറ്റിയത്?
അതിച്ചേ ഞാൻ ഇന്നലെ ഒരു ചെറിയ ട്രിപ്പ് പോയതാ. കോട്ട ഒന്നും എടുത്തിുണ്ടായി അപ്പ മഴ അത്തി ഫുള്.
ഞാന് ആയിട്ട്രി പോതോ ഞമ്മള് ഞമ്മൾയതോ അതോ ചെട്ടി പോയതോ?
നഞമ്മള് പോയ ട്രിപ്പ് അതെല്ലേ എക് വിളിച്ചേ?
ഉം
ഏ ആകെ ചെറങ്ങനെ പാളി. എമ്മളി ഞാൻ കോട്ട്ടുത്തില്ലല്ലോ?
അന്നോട് ഞാൻ ഇവിടുന്ന് പോയ പ്പ തന്നെ പറഞ്ഞില്ലേ എടുത്തോ എടുത്തോന്ന് അപ്പ ജ് എന്താ പറഞ്ഞേ?
ഞ്യാ പ്പ റന്ന നിക്കണ്ടേ കഴ്തിയ എന്നിട്ടിപ്പ എന്ത്യേ ഒരു ചെറിയ പനി വന്നു.
ആഹ്
ഉംഎ റിച്ചാണ്ടല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി
അനക്കുട്ടിപ്പ നല്ലേ വന്നത്
ഉം.
ഇച്ചി ഇന്റേ ഫോണ് കടന്നു
ആഹ്
സർവീസ് ചെയ്തു പുതിയ ചാർജർ വാങ്ങി.
ഇ പ്പളേ ചോദിച്ചോ മലയാളത്തില്. മഴ പെയ്ത്പ്പപ്പോ വാട്ടർ പ്രൂഫ് ആണോ വാട്ടർ പ്രൂഫ ആണോ അപ്പൊ ജന്തിയ തുള്ളള്ളതന്ന് പറയണേ.
അപ്പൊ ചറിയില്ലതെ അപ്പൊ ഞൻ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അറിയില്ലന്ന റഞ്ഞു.
അ വരു ഫോൺ എടുത്ത് പോണം എന്തല്ല പറഞ്ഞോടല്ല പിന്നെ ആരോട് ചോദിച്ചു?
ഞാൻപ്പ എന്താട്ടണു പച്ചാറിയെങ്കി പേൻമാറില്ലേ?
എന്നിട്ട് എന്തായി?
എന്തായി ചാർജ് പക്ഷേ സ്പീക്കറിനുള്ളിലും ചാർജറിൻ്റെുള്ളിലൊക്കെ വള്ളങ്ങിയായി. പിന്നെ? സ്റ്റിക്കർ വർക്ക് എടുത്തോണ്ട് പിന്നെ ബാക്ക് കൂടി കയ്ല്ല അപ്പൊ ശരിയായി അങ്ങോട്ട് എന്തടന്നല്ലെ. കടയില് കൊണ്ടപോയി കൊടുത്തു. എന്നട്ട് കട കൊണ്ട് അത് സർവീസ ഒക്കെ പട കഴിഞ്ഞപ്പോ ഒരായിറുപ്പിയാ യി പിന്നെ തൊള്ളായിരം രൂപ ചാർജർന്
ഉം ചാർജറും കിടന്നു അയിന്റൊ പ്പം.
ഉം രണ്ടായിരറുപ്പ്യാ അങ്ങനെ പോയി.
ഉം ന്റെപേര്യഐഫോൺ തേട്ടീനല്ലേ? ഉം കംപ്ലൈന്റ് കൂടുതലായിന്?
കംപ്ലയിൻറ് കൊടു നമ്മ ഉപയോഗത്തിനുസരിച്ച് കംപ്ലയിന്റ് ഉണ്ട്.
ഉം. നമ്മക്ക് ഏതായാലും ഇപ്പേ പനിണ്ട് സൗണ്ടൊന്നും ക്ലിയർ ആവൂല.
ആഹ്.
ജല്ദോശക്ക പിടിച്ചിക്കണി-
പനിപ്പൊന്ന്ഒക്കെട്ടുള്ളൂ കൊറച്ച് ഞാൻപ്പൊ ഒരാഴ്ച്ചേല ഓക്കേരുന്നു.
ഉം ഇപ്പ നമുക്ക്ന്താെച്ച ഇപ്പ പനിയായലുപ്പൊഅപ്പത്തന്നേ ഹോസ്പിറ്റലക്കൊണ്ടോണ്ടേ?
ആഹ്
വണ്ടി ഇട്ത്ത് വന്ന് ന്യൂട്ര അടിച്ചാമതി
പേടിച്ചാല്ലല്ലോ?
ഉം ചെറിയ സൗകര്യാത്തിന്നായിക്ക പ്ലസ്ടുപ്പോ പഠിച്ചോരൊക്കെണ്ട് നമ്മൾ ഇടക്കക്ക എങ്ങനെ ഓരോ ഓരോ
ദേവല്ലാതെ കളിച്ചാണ് ഷ്ടല്ല നമ്മള് എന്താ വെച്ചാല് മറ്റേ തിങ്കളാഴ്ച്ചയും ബുധനാഴ്ച ചൊവ്വാഴ്ച വ്യാഴ്ച തിങ്കാഴ്ച വരൂല അപ്ഡേറ്റ്
ആഹ്
അപ്പൊ അയ്ൽ വരുന്നെ ഇവന്റും ഇന്തൊക്കെ ക്ലെയിം ചെയ്ത് വെക്കുന്നള്ളൂ അല്ലാതെ ഞൻ കളിച്ച തന്ന സ്ഥിരമായിട്ട് ഇപ്പൊ തിങ്കളാഴ്ചപ്പോ കോയിന്റെരായിയ അപ്പൊ അതണ്ട് എടുത്തേക്കും പിന്നെ വ്യാഴാ ചില കൂടുതൽ വരല്ല് മിഷൻസൊക്കെ അത അങ്ങനെ കളിച്ചും അങ്ങനെ എടുത്തേക്ക അല്ലാ അതിനെ കേറ ഇപ്പൊ ഗെയിമൊന്നും അങ്ങനെ കളിച്ചല്ല
ഉം കൊറെേ കണക്കൾ നോക്കാണ്ടാവല അനക്ക് ഇങ്ങട്ട്
ഓഹ് കണക്കാള് നമ്മളിപ്പോ ഗെയിമിന്റെ മൂഡിലന്നല്ലടാ ഉം ഇപ്പൊ എന്തെലൊക്കെ ഇങ്ങനെ കപ്പി അടക്കന്നെ
ഏ വർക്ക്ണ്ടോ അതോ എന്തോ
വർ ഇക്കന്ന വർക്കിനൊന്നുപ്പ ആൾക്കാരിലടാ കൊറേ ആൾക്കാര് ഇപ്പോ കയറാണ് വിദേശത്തേ കയറാണ്
അല്ല പിന്ന എന്തായാല നമ്മള പിന്നെ മാനേജർക്കെ
ആഹ് ഓനൊക്കെ കയറി ആഹ് നമ്മള് ഇന്നലെ മിന്നന്നും കണ്ടില്ലടാ
അബറോഡ് പോയില്ലേ
ഉം
അല്ലാപ്പന്താ നമ്മളെ നാട്ടിൽ എന്ത് പണിളയാ നമ്മക്ക് എല്ലാരും ടൈലറില്ലേ
അമ്മക്കപ്പ ആവണ്ട് നമ്മള പണ്ട് പോയമാരല്ലോ ഇപ്പ വർക്കിലൊക്കെ പോയിട്ട് പണ്ട് നമ്മക്ക് പണ്ട് നമ്മക്കർ ഞ്ഞ പണ്ടമക്കാണ് ആഹ് വാർക്ക് ക്ക് മതി നമുക്ക് നാനൂറ്പ്പ അഞ്ഞൂറ്പ്പ കിട്ടിയ ധാരാളം പിന്നെ അങ്ങനെയല്ലല്ലോ ഇപ്പേ നമ്മക്ക് ഇത് കൂടീലെ.
ഉം അതെ ഞമ്മള നാട്ടില്ഞ് എന്താ? സാധനം പോണെന്നുണ്ടെങ്കിൽ ഞമ്മക്ക്. ഉപയോകള്ള സാധനം ഞി ണ്ടാക്കി എടുക്കണം. മനസ്സിലായോ. പൊർത്ത്ക്ക് ഡിമാൻ്റ്ല്ല സാധനെല്ലെ കുരുമെളക്.
ആഹ് ഒരുചെൽപമൂലക്ക് അതൊക്കെ ഇപ്പളും നിക്കുട്ടോ കാലാ അയ്നിവ്ടെ ആവിശ്യക്കാർ തേനെണ്ട് അഎന്തായി മറ്റ് മറ്റേ ടാ ഒരു വയിണ്ടാകാനെന്നും പറ്റൂലല്ലോ.
ല്ല, ല്ല, ഞമ്മക്ക് ആ ഫാക്ടറി വഴിണ്ടാക് അ ആഹ് കയ്യേണ്ട്ണ്ടാക്കാൻപറ്റ്ണെ ഫാക്ട്റി വയി നിർമ്മിക്കാത്ത സാധനണ്ടല്ലോ.
പ്പാര്യന്നെ സാരിമെന്തായി നെല്ലെന്നുപ്പാർക്കുംവേണ്ട. ഫാക്ടറി വഴി എത്ര. അരിയാ ണ്ടാക്കണേ.
അയിന് പറവെ അപ്പൊ. എന്താ.. എന്ത് ചെയ്യെണം. നമ്മക്ക് ഞാനിപ്പങ്ങനെ ഒരു പരിപാടി തെടർന്നങ്കി ട്ടന്നെ. എല്ല കുരുമെളകിന്റെ അപ്പൊ അതിനാവേണ്ടി. നെല്ലുണ്ട് പണ്ട് നമ്മള് കുടുംബക്കാരൊക്കെ തുടങ്ങില്ലേ.
ആഹ്
ഏഹ്.
സംഭവം. ചെയ്തൊക്കെ ഉപക തമായെന്നുല്ല കാണം സുഗന്ധഞ്ചനപ ക്കെൻക്ക് വാണ്ട സാനങ്ങളെ ന്നെണ്.
എം ആഹ് അതെപേലക്കെരു. മെളക് ത് ത്ണ്ടാവൂലെ അതേപോലെ വായ കൃഷി. കൊർച്ച് കവ്ങ്ങ് വെച്ച്ക്കു.
വായെന്നും ന്ന് വെച്ചിട്ട് കാരൃല്ലെടാ അതൊക്കെ ഒരുകാ ഒരു സമയത്ത് മാത്രേള്ളൂ ആവിശ്യം വെരാ.
അയ്ന് അയ്നിജി പേടിച്ചെല്ലെ ഇതെന്തെച്ചാല്.
സ്ഥീരായിട്ട്ള്ളതാണ് കുരുമുളക് അങ്ങെൻത്തെക്കാണ് സ്ഥീരായിട്ടമ്മക്ക ആനാവിശ്യക്കാരെപ്പളു ണ്ടാവും മറ്റേതെയ്
ദൃശ്യകർണാലെ എന്ത് വർണിച്ചാല്. ഞമ്മക്ക് നഷ്ടം വെരാത്ത കേലത്തില് ല്ലത്ണ്ട് നമ്മക്ക് ഗവൺമെന്റിന്ന്. ഇത് കിട്ട്ണ ഒരുസംഭവണ്ട്പ്പോ. ഇൻഷുറൻസ് കിട്ട്ണ സംഭവണ്ട്. ആണ്ട് പിന്നെ ധൈര്യയിട്ട് നമ്മക്ക്ട്ക്കാ നമ്മക്ക് ചെലവാക്ക്ണ പൈസ അല്ലെങ്കി. നഷ്ടംവെരെ, ഈ മയകാരണം നഷ്ടം വരുന്ന സംഭവക്കെണ്ടല്ലോ.
ആഹ്
അങ്ങനത്തൊക്കെ വരുമ്പോ ന മ്മക്ക് എന്താ, ഇങ്ങനെ ഗവണ്ൺമെൻ്റിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ട്ണ വയ്യെക്കെണ്ട്പ്പോ.
ആഹ് അത് ഞ കൊണ്ട് കാരൃല്ല പക്ഷെ ഞമ്മളീ കഷ്ടപെട്ണതെക്കെ വെർ
ഇത് ഈ സാധനങ്ങള് നമ്മക്കെ ആവശ്യല്ലാത്തതെള്ളൂ പെർത്ത്ക്ക് ഡിമാൻ്റ്ണ്ട്. നല്ലത് ഞമ്മക്ക് പറ്റൂല ഞമ്മക്ക് ഫുള്ള്. ആ മയ മയക്കുള്ളതൊക്കെ അങ്ങൻതുള്ളല്ലേ നമ്മള്ന്നാ നല്ല സാധനങ്ങള് നമ്മള് കഴിക്കൂലല്ലോ.
ത്പാര്ക്കൊന്നും ആവശ്യല്ലല്ലേ.
ആഹ് പക്ഷെ നാച്ചുറായിട്ട് ആവിശ്യള്ള ആൾക്കാറ് കൂടെ പെർത്ത് ഡിമാൻ്റ്ണ്ട്.
ആഹ് അങ്ങെൻത്തേൽക്ക് തെത്തിച്ചേട്ത്താ ഉപകാരാണ് നമ്മക്ക് കിട്ടെണ്ടതും കിട്ടും ഓൽ ലും ഹപ്പിയാവും ഞമ്മളും ഹാപ്പിയാവും
ഞി അങ്ങൻത്തെ വല്ല പരിപാടിം നോക്കെണം പെർത്ത്ക്ക്.
ഉം
കയോട്ട്ണ്ടാക്കൃ മറ്റെപ്പോ. എന്താ കുരുമുളക് ഇപ്പൊ നല്ലൊരു സ്കോപ്പില് സംഭവമാണ് ഇനിയിപ്പോ വേറെ എന്തായാലും നോക്കണം വേറെ ഏതപ്പ നല്ല രന്റെ ഇപ്രായത്തിപ്പ ഏതും നല്ലതുണ്ടോ
ആഹ് ആശയി സാധനങ്ങളൾ ഉണ്ടല്ലോല്ലോ കൊറെേ മറ്റേ വഏലക്കായക്കെല്ലേ അതൊക്കെ അയ്ല് അതേമാതിന്നല്ലേ അപ്പൊ ഉണ്ടാക്കണന്നല്ലേ
ആഹ്
ആഹ അങ്ങനത്തെ കധങ്ങളൊക്കെ കൊറെ പോവാ
അങ്ങനെല്ലേ
അത് പിന്നെ കൊറെ കാലം നൽക്ക എല്ലാ സമത്ത് അസല സാനല്ലേ കുരുമുളകൊന്ന് അരപ്പോ സാധനങ്ങളൊക്കെ ഉണ്ടാക്ക ഒരു ബീഫ് ഒക്കണുണ്ടെങ്ക ഇപ്പൊ കുരുമുളക് പോേണം
അതെ അതെ
ഉം എന്നാലും അതൊക്കെ എല്ലാ കാലത്തും ആവശ്യമുള്ള സാധനമാണ്
അന്നെ അയ്‌ന്റെ സാധനം ഡിമാന്റുണ്ട് ആവശ്യക്കാരുണ്ട് ആൾക്കാരുണ്ട് എല്ലാവരു ഉണ്ട്
ഉം
അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ഞാനിങ്ങനെ അങ്ങനൊക്കെ എടുത്തണ്ട്
പക്ഷേ ഇത് കറക്റ്റ് ഇതൊക്കെ നോക്കണം കേട്ടോ എ ഉണക്കാൻ നോക്കുമ്പോ നല്ലോണം ഉണങ്ങിപ്പോ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതില് പൊടിക്കാൻ
അങ്ങനെ ഇത്ണ്ട്ലേ
ഉം നഞമ്മളിപ്പോൊ കുരുമുളകക്കിയും കൊടുക്കാ നമുക്ക് പൊടിച്ചും കൊടുക്കാം പൊടിച്ച് നമക്ക് പക്ക് പൊടിച്ച നമക്ക് പാക്കല കൊടുത്താ അമക്ക് കുരുമുളകും പൊടിറിണം കൊടുക്ക മറ്റേ കുരുമുളക് ആക്കി സപ്പറേറ്റ് ആട്ടും കൊടുക്കാൻ പറ്റുമല്ലോ
ആ പച്ചയി തന്നെ നമ്മക്ക് നമ്മള് ചവിട്ടി കൊടുക്കൂല പച്ചി തന്നെ നമ്മള്
ആ അത് അത് കമ്പനി കൊടുക്കുന്നതാണ് ഓലന്നിട്ട് ഇതേമാതിരി തന്നെ അവ സത്യം പറ അമ്മക്കൾ ചീതാമായി നമുക്ക് കനി ആ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലലോ
അന് പച്ചക്ക കൊടുക്കുമ്പോ എന്താ റേറ്റ് കട്ടോ എന്ന കാര്യങ്ങ അന്വേഷിച്ച
പ ച്ചെക്ക് നമ്മുക്ക് പറല്ല നമ്മൾ പണ്ടത്തെ കുടുംബക്കാര് ഇതല്ല നമ്മുക്ക് അ പിന്നെ പരിചയന്നില്ലല്ലോ
ആഹ് എന്താലും ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ട് ഇ കുരുമുക് മാത്രമാക്കള്ള വേറെന്തേലുക്കെ കിട്ടയാണെങ്കേ എന്തായാലും അത് ആവസ്യകാര് ഇഷ്ടം പോല ഉണ്ട് അതിപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ കൊറെേ ആൾക്കാര് അവസ്യക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടരുന്നു
അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഈ ഓർഡർ എടുക്കണ നല്ലാടാ ഇങ്ങനത്തെന്ന തുടങ്ങയാണെ ഓർഡർടുക്ക പിന്നെ നമ്മപേടിചതെ ചെയ്യ മറ്റേ നമ്മള് ഇ പിന്ന ഓർഡ്പ്പോ ഓഡർ ഇട്ടേ പിന്നെ വള്ളിയാവും ആത് നമ്മള് ഇങ്ങനെ തുടങ്ങണെങ്കി ആദ്യം തന്നെ ആ തന്നെ നമ്മള് ഓർഡർ എടുക്കണം നമ്മളി ഇങ്ങനെ ഇണ്ടാക്കണ്ട് നിങ്ങക്ക് കൊണ്ടരട്ടെ ഒരു ഇത്തവ കറണാണ് ഇങ്ങനെ നമ്മ
ഗ്ലാസലല്ലോ അത്രയും കാല പോയ കാല എടുത്തോക്കാലോ
ആഹ് അതാണ്
ഇഞ് പ്പോ ഒന്നുംല്ലെങ്കി പൊടിച്ചെങ്ങാലും ഇടുത്തക്കാലോ
പൊടിച്ചരുതതാ ഇ
മുണങ്ങി കു മുണങ്ങിങ്ങനെ പൊടിച്ചുരെ എടുത്തക്കാലോ ഇവ തൈലല്ലേ അങ്ങനെക്കെ കിട്ടണ്ട് അത തന്നെയണപ്പോ ഉം പ്ലാൻ ചെയ്യണ്ട് സ്ഥലം നല്ല സ്ഥലം കിട്ടിരിക്കണം അപ്പോ അവടെ നമ്മളരെ തല്
ഇപ്പ നല്ല മഴക്കാലം അപ്പ ചിലപ്പോ വെക്കണ ചിലപ്പോ നല്ലരു കതവല്ല അതല്ല നല്ല മഴണ്ടവുമ്പൊ വെക്കണ്ട കൊർച്ച് മഴ കൊർച്ച് വെയ്ലൊക്കെണ്ടാവ്ണ സമയത്ത് വെച്ചൊ
വിജയ്ച്ചാണെങ്കി ഒര്ൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടോ നോക്കണല്ലൊ ആദ്യം
അതൊക്കെപ്പൊ നമ്മക്ക്ബടെ പോയി എയ്തി കൊട്ത്താ മേ
അല്ലയ് കുരുമുളകിനായിട്ടല്ല വേറല്ലെ വായക്കും
അത് നമ്മള് കൃഷിക്ക് പറഞ്ഞ് കൃഷിക്ക് പറഞ്ഞ് എയ്തി കൊട്ത്താ മതിയെടാ ഓല് തരും.
അല്ല എന്തായാലുപ്പൊ കുരുമുളക് വെക്കാണെങ്കിൽ അയ്ക്കൂടി കൊർച്ച് വാഴിം വെക്ക വെക്കാണെങ്കില് കിട്ടാണെ നടക്കാണെങ്കി ഉപകാരാവോലോ
ഉം അൻക്ക് കോങ്ങ് കോങ്ങും തോട്ടംണ്ടോ?
കൗങ്ങും ത്തോട്ടണ്ടെയ്
ഇന്നാ ആ കൗങ്ങിന്റെ ചുറ്റോറും വെച്ചാ മതി ഇന്നാ അയ്മക്കൂടങ്ങനെ പടർന്നോളും ഇന്നാ പിന്നൻക് വേറയ്നൊരു കോലുത്തി നടക്കും മാണ്ട.
ആഹ് പക്ഷയ്മക്ക് അടക്ക ഇടാൻ കജ്ജൂലപ്പൊയ്
ആഹ് അതൊരു സീനാണ്
അടക്കടാനൊന്നും പറ്റൂലെയ് ഞാനിപ്പെന്താ ചെയ്യ്ണറിയോ? നമ്മക്ക് അവ്ടെ ഇത്ണ്ട് എന്താ ക ഡബ്ബർ തോട്ട ഡബ്ബർ തോട്ടണ്ടയ്ല് പിന്നെ കൊർച്ച് പ്ലാവ്ണ്ട്.
ആഹ് ഇജേതേലും മരത്തിന്റെ ചു ചുറ്റോറം വെച്ചാ മതിയെച്ചാല് അങ്ങനെ മരങ്ങനെണ്ടാവുമ്പളെയ് മാരത്ത്മ്മല് കൊമ്പോളൊക്കെണ്ടാവുമ്പൊ അങ്ങനാണ്ട് കയറിപ്പൊയ്ക്കോളും കുറേ അൻക്ക്ണ്ടാക്ക മറ്റേതമ്മള് വെച്ചെയ്‌ന പിന്നയ്മെ ഒര് കോല് വെച്ചയ്ഞാ കോല്‌മ്മെ മാത്രൊള്ളുണ്ടാവ അപ്പൊ സാനം കൊറവയ്ക്കാരം.
ഉം പിലാവ്മക്കൂടി കേറ്റാണ് ഞൻ കര്തീണ് പിലാവ്മ്മക്കൂടങ്ങനെ കയറ്റി വിടാന്
ഉം
ഞാനെന്തായാലും നോക്കട്ടെ
ആഹ്
ഇജെന്താന്ന് ഫ്രീ ആവുമ്പെ വിൾച്ചെ ഇന്നാ
ഉം ശര്യാ ഒർക്കം വര്ന്ണ്ട് ഞാൻ രണ്ട് മൂന്നീസായി കളിയൊക്കെ കണ്ടിട്ടെ
ആഹ്
ഞാനേതായാലുഞ്ഞ് ഒർങ്ങട്ടെ നേരെ
ആഹ് ആഹ്
ഇന്നാ ഓക്കെ ഞാൻ വിൾച്ച
ഓക്കെടാ